ഹലോ
ഹെലോ
ഉം എന്തെക്കെണ്ട് വിശേഷങ്ങൾ
സുഖാണ് അൽഹംദുലില്ലാഹ് എന്താ പരിപാടി
എന്താ അവിടൊക്കെ തന്നെ ഇണ്ട് ഫുഡൊക്കെ കഴിച്ചാ ഉം ഫുഡഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കായിരുന്നു നിങ്ങള്ത് കഴിഞ്ഞോ
ഉം ഇന്റെ കഴിഞ്ഞു ഇന്റെ കുട്ടി വരാനായിണ് ഓനെ കാത്ത്ക്കാ എക്കന്ത ചോറിനക്കെന്താ
ചോറിനിന്ന് മീനെണ്ട് മീനൊന്നും ഇപ്പോ വാങ്ങൂല്ല ഭയങ്കര റേറ്റാണ്
നല്ല വെലേണ് കിട്ടാനുല്ലല്ലേ നല്ല വെലയാണ്
അതെ അതെ കിട്ടിയാതന്നെ നമ്മക്കിപ്പോ വിശ്വസിച്ച് വാങ്ങാനും പറ്റൂല
അതെ ഉം
ഉം പിന്നെ ഈ ടൈം ആവുമ്പോത്തും മോന് വരുവോ
ഏഹ്
എന്ത്‌ എൽ കെ ജി ആണോ
ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തതാണേ
ആഹ് ആഹ്
മൂന്നരക്ക് വിടും ഓന വെയിറ്റ് ചെയ്ത് ഇങ്‌ നിക്കാ
ആഹ് ബസ്സെണ്ടാവൂല്ലേ
ഇവിടടുത്ത് തന്നേണ് അപ്പുറത്ത് തന്നേണ് അപ്പൊ ഓട്ടോയിലാ വരാ മറ്റേത് മൂന്നാളും പോയിക്കണ് ഓല് ബസ് സിനാണ്‌ വല്ല്യാള് പത്താം ക്ലാസ്സെത്തി താഴെള്ള ആള് ഏഴിലെത്തി അതിന്റെ താഴെള്ള ആള് നാലിലെത്തി അന്റെ വലുതോ
ആഹ് ഇന്റെ വൽത് ഒന്നിലാണ് ഓള് പോയിട്ടുണ്ട് ഇപ്പൊ നാല് നാലര ആവും എത്തണെങ്കില്
ഏഹ് നാലരക്കാ വിടാ ബസിന് കുട്ടിയോ ഒറങ്ങാ
ആഹ് കുട്ടി ഒറങ്ങാണ്
എത്ര മാസായി
അവൾ‌ക്കിപ്പ എഴ് മാസം ഏഴ് കഴിഞ്ഞ് തൊടങ്ങി എട്ട് ആഹ് എട്ടാകുന്നു
ആഹ്
പിന്നെ നിങ്ങളിപ്പൊ വീട്ടിലെങ്ങനെ ഒറ്റക്ക് തന്നെയാണോ
ഞങ്ങളൊറ്റക്ക് തന്നെയാണ് അങ്ങനെ പോണെണ്ട്
അങ്ങെന്താ കാലാവസ്ഥിപ്പ എങ്ങനേ മഴ എണ്ടോ
മഴ ഇന്നലെ രാത്രി നല്ല മഴ എണ്ടായിനി രാവിലെ ചെറുതായിട്ടെണ്ടായിനി ഇപ്പൊ വെയിലാ നല്ല വെയില തിരുമ്പിയതൊക്കെ ഒണങ്ങാന് സുഖായി
സുഖായി അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നും നല്ല വെയില് ഇന്ന് ഇപ്പൊ ഒരു അഞ്ചു മണി ആയപ്പൊ തൊടങ്ങീനി മഴ
ഉ
ഒരു എട്ട് മണി വരേ നല്ല മഴ പെയ്തിട്ടിണ്ട് അതുവരെ മഴ ഇല്ലേനി ഇപ്പ നല്ല വെയിലൊറക്കണ് ഇപ്പൊ നല്ല വെയിലെ ആഹ് ഒണങ്ങാനാണ് ഈ വെയിലില്ലാഞ്ഞാ ഒണങ്ങി കിട്ടാനാണ് പ്രയാസം
ഉം എനിക്ക് പിന്നെ എന്റെ കുട്ടീന്റെ കഷ്ണങ്ങളൊക്കെ എണ്ടാവും ഒണക്കാന്
ആഹ് ആഹ് അതൊക്കെ എണ്ടാവും അപ്പൊ പിന്നെ ഒണങ്ങാനെയപ്പ അയല്മ്മ ഒരു ദിവസിട്ട ഒണങ്ങാതെ നിന്നാല് പിറ്റെ ദിവസം ഇടാൻ സ്ഥലം എണ്ടാവൂല്ല
എന്താ പിന്നെ ഞമ്മളെ മറ്റേ ഫ്രണ്ട്സളൊക്കെ വർത്താനം സുഖാണോ
ആഹ് സുഖായിട്ട് പോണു
ഉം അന്റെ ഏട്ടത്തിയേളൊക്കെ വർത്താനന്താ?
എന്താ അങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ലാതെ ഉമ്മാന്റെറത്താനൊന്നും കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് ആഹ് ഇപ്പവടണ്ട്
ഏഹ് ഇപ്പൊ വണ്ടി പോയില്ലേ
ആഹ് പോയിന്യേ പോയിപ്പോ ഫുഡഴിക്കാൻ വന്നതാണ്
ഏഹ് അത് ശരി അന്റെ വീട്ട്ക്കോയില്ലേനിയോ
ആഹ് പോയിനു
ഏഹ്
പോയിപ്പോ പെരുന്നാളായിപ്പോ പോയി എട്ടീസം നിന്ന് പോന്നു ഇനിപ്പ സ്കൂളും ചോറിന് മീൻ ഇണ്ടായിന്ന് കറിണ്ട് ഉപ്പേരിണ്ട് കോവക്ക ഉണ്ടായിരുന്നു ഉപ്പേരി എച്ച്നാ
ഏഹ് ഒക്കെ ഇജ്ജ്ണ്ടാക്കിയതാ
ഏഹ് ഞമ്മളന്ന ഇണ്ടാക്കല്
ഉമ്മല്ലെ അൻക്കവടെ
ആഹ് ഇണ്ടേ ഇമ്മണ്ട്
ഉം ഉമ്മാക്ക് എന്ത പണി കെടക്കാ
ആഹ് അവിടെ ഇണ്ട് കെടക്ക മിക്സ് ആവുമ്പോ പിന്നെ ഒന്ന് കെടക്കാഞ്ഞാല്
ആഹ് അൻക്ക്പ്പോ കുട്ടിള്ളതൊണ്ട് മര്യായ്ക്ക് ഉറങ്ങാൻ പറ്റൂലല്ലോ ല്ലേ കേ ചില സമയത്ത് കിടക്കാൻ പറ്റൂല
ആഹ് അത് ശെരിയാ
മറ്റേത് ജ്ജ് ഷാറായിട്ട് കെടന്നുറങ്ങല്‌ അല്ലേനിയോ
ഉം മറ്റത് ഇപ്പൊ ഒരു കൊഴപ്പുല്ല ഒറങ്ങിയ സ്കൂള് വിട്ട് വരുമ്പോ എണീറ്റാ മതി അതുവരെ അങ്ങനെ തറങ്ങു ആഹ്
അറങ്ങനെല്ല ഉം എപ്പളും ഒരുപോലെ ആയാ പറ്റൂലല്ലോ ഉം ന്നട്ട് വരാനായോ
ഉം
ഹലോ ഇല്ല
പറ്റൂല്ല ഉം
ആഹ്
ടൂറ്
ഹലോ